ഹലോ
ആ പറഞ്ഞോ പറഞ്ഞോ എന്നാ ന്തു വിശേഷം പറീ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ട് ഇനി കേക്കത്തില്ലെങ്കിലും പെട്ടെന്ന് കട്ട് ചെയ്യരുതെ
ആഹ് ഇല്ല ഇല്ല കട്ടയില്ലാ തിരക്കിലോ
ആഹ് പത്ത് അല്ല പറഞ്ഞോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പം കട്ട് ചെയ്ത് വിട്ടേയ്ക്കണം ഓക്കെ ഓക്കെ പിന്നെ വേറെന്താണ്ട് വിശേഷം ചോറ്ണ്ടോ
ഓഹ് ചോറുണ്ട് ഇതായിരിക്കുന്നു അവിടെ സിനിമ കാണ മറ്റേ വെട്ട ഇല്ലേ പഴയ സിനിമ
ആഹ് ഓഹ് ഞാനും ടി വി വെ ണ്ട് പക്ഷെ മക്കള് നമുക്ക് കാറ്ട്ടൂ കാണുന്ന കാരണം കൊണ്ട് സമയ്ക്കെത്തില്ലാ അത്കൊണ്ട് പിന്നെ അങ്ങനെ ടി വി കാണലോ മൂന്ന് മക്കള് എട്ട് വയസ്സ് നാല് വയസ്സ് രണ്ടര വയസ്സ്
ആഹാ കൊള്ളാലോ ഇപ്പൊ ഭയങ്കര തെര തെരക്കെല്ലെ വീട്ടില എപ്പോഴും ശബ്ധക്കായി ആഹ് അങ്ങനെ
ആഹ് എന്നായിരുന്നു ചോറിനു കറിയൊക്കെ ആഹ്
ഇവിടെ ഏ എന്താ കറിന്ന് പറയുമ്പോ എയ് എന്തോ എന്ത ഒരു പച്ചക്കറിയാ എന്താന്നുള്ളത് കറക്റ്ററിയത്തില്ല വെള്ളരി ഒക്കെ വെച്ചിട്ട് ഒരു കറി
ആഹ് പയ്യെ എല്ലാം പഠിക്കണം കേട്ടോ
പഠിക്കാൻ പഠി
ഇവിടെ ഞാന് ഉരുളക്കിഴങ്ങ് രാവിലെ ഉരുള പുട്ടായിരുന്നു രാവിലെ കാപ്പിക്ക്
ആ
അപ്പൊ അതിന് ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് ചാറ് വെച്ചു
പുട്ടിനൊ
ആഹ് പഴം പിള്ളേർക്കുണ്ടായിരുന്നു ശകലം ചാറിന് വേണ്ടീട്ട് മാത്രം വറത്തരച്ച് ചാറ് വെച്ചു
ആഹ്
പിന്നെ അവിയല് വെച്ചു ഉച്ചത്തേക്ക് അപ്പൊ അവിയല് ചോറ് കിഴങ്ങ് കറിയും പപ്പടവും അച്ചാറും
ആഹ് വലിയ മീന് ഉണ്ടാക്കിയല്ലോ അല്ലോ മൂന്ന് പിള്ളേ രെയൊക്കെ നോക്കുന്നതിന്റെ ഇടേൽ ഇതൊക്കെ നോക്കാൻ കഴിഞ്ഞോ
ആഹ് അയ്യോ അതും കൂടെ ഇല്ലെങ്കി പിന്നെ എന്നാ ചെയ്യും അതുകൊണ്ട് ഭയങ്കര പണിയാ എപ്പോഴും പ ണിയോട് പണി കിടക്കുമ്പോ മാത്രം റെസ്റ്റുണ്ട് അന്നേരം ഓടി വരും ബമ്മി അമ്മി അമ്മി അമ്മി അമ്മി പ ഒരാള് ടിവി കാണുന്നു ഒരാള് അവിടെ ഇരുന്ന് പേപ്പർ കട്ട് ചെയ്യുന്നു ഒരാൾ എന്റെ വീട്ടിൽ പോയേക്കുവാ ഇപ്പം നാളെ വരുവൊള്ളായിരിക്കും ഇപ്പം നാളെ ഞങ്ങൾക്ക് പെരുന്നാളല്ലേ
ആഹ് പറഞ്ഞ പോലെ പെരുന്നാൾ പരിപാടിയിലാ
ഇന്ന് അത്കൊണ്ടാണോ ഇങ്ങനെ കറിയൊക്കെ ഇങ്ങനെ ആയി പോയത് അല്ലെങ്കി ഇച്ചിരി കറി ഇറച്ചി എന്തേലും മേടിക്കണ്ടതാ ഇപ്പൊ നാളെ നമുക്ക് പള്ളീൽന്നൊക്കെ ഇറച്ചിയൊക്കെ കിട്ടും
ആഹ് നാളത്തെ പരിപാടിക്ക് ഡ്രെസൊക്കെ എടുക്കുന്നൊ
നാളെ കഴിഞ്ഞ പെരുന്നാളിനൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്തത് കൊണ്ട് ഇപ്രാവശ്യം പള്ളയിൽ പോകാൻ വേണ്ടിട്ട് പുള്ളിക്ക് മാത്രം എടുത്തു കെട്ടിയോന് മാത്രം എടുത്തു പിന്നെ ഏഹ് ഞങ്ങള് അങ്ങ് ഒഴിവാക്കി നമ്മള് എവിടെയെങ്ങും പോകുന്നില്ലല്ലോ പിന്നെ അവശ്യത്തിനുണ്ട് പിന്നിപ്പോ സ്കൂള് തൊറക്കുന്നോണ്ട് പിള്ളേർക്ക് പിള്ളേരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ചെലവും കാര്യങ്ങളും ഉണ്ടല്ലോ ഇനിയിപ്പം ഒന്നോ രണ്ടോ ദിവസം കൂടികഴിഞ്ഞാ സ്കൂള് തുറക്കൂലോ
ആഹ് ശെരിയ ഇവിടെയും തിരക്കിലാണ് അനി നൊക്കെ സ്കൂളില് പോവാൻ വേണ്ടിട്ട് ബുക്കും ബാഗും ഒക്കെ വാങ്ങിട്ട് അതിന്റെ
ആഹ് അ ഇപ്പൊ കൊച്ചിന് പിന്നെ ഇനിയിപ്പോ അത്രേം വലിയൊരു ഇത് വരത്തില്ല പക്ഷേങ്കില് ചെറിയ ആൾക്കാരൊക്കെ ആകുമ്പോ അവർക്ക് സ്കൂള് തൊറക്കുമ്പോ പുതിയ വാട്ടർ ബോട്ടില് വേണം
ബോക്സ് വേണം പൗച്ച് വേണം അങ്ങനെയുള്ള കളർഫുള്ളി ആയിട്ടുള്ള സാധനങ്ങള് വേണം നമ്മുടെ കൂട്ടത്തിലാണോ ഇവര് താമസിക്കുന്നെ എന്ന് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമ്മൾ ആലോചി ക്കും കാര്യം നമുക്കറിയത്തില്ലാത്ത പേരുകളും സാധനങ്ങളും അവർക്കറിയാം
ഉം അവിടെ ചെന്നിട്ട് അത് വേണം വാന്ന് പറയുമ്പോ
ആഹ് അതേപ്പെ നമ്മള് നമ്മക്ക് നമക്ക് വിവരമില്ലാത്തന്റെ കാര്യം നമ്മളല്ല നിന്നെ ഞാൻ പറയുന്നില്ല എന്നെ മാ ത്രാ പറയുന്നെ നമ്മടെ വിവരമില്ലായ്മയുടെ കാര്യം എന്നാന്ന് ചോദിച്ചാ നമ്മള് പ്രോഗ്രാം ടി വിയിലൊക്കെ കാണും പരസ്യം കാണാറില്ല
ഉം അവര് പരസ്യം കാണും
പക്ഷെ മ മ മക്കള് നേരെ തിരിച്ചിട്ടാണ് പ്രോഗ്രാം കാണത്തില്ല എല്ലാ പരസ്യോം കാണും എന്റെ ചെറിയ ആളൊക്കെ പരസ്യത്തിന്റെ കാണുമ്പം ഓടി വന്ന് നിന്ന് കേക്കും
ആണോ
ഉം
അപ്പൊ അവർക്ക് അതുകൊണ്ട് കാര്യങ്ങൾ അറിയാം കൂടുതലായിട്ട് ഇന്ന സാധനം ഇന്നതിനകത്ത് തിരുപ്പുണ്ട്.
ആഹ
ആ ഈ ഇരുപത്തിാറ് ഇരുപത്തിേഴ് വയസ്സിനോട് ഇടയ്ക്ക് ഞാനീഈ കഴിഞ്ഞ ഇടയിലാണ് ബണ്ണിന്റെ മണ്ട ചോക്ലേറ്റ് ഒഴി വെച്ച് മുത്തിട്ട് വെക്കുന്ന സാധനം ഡോണ എനിക്ക് മനസ്സിലായത് ക ബേക്കറി ചന്നിട്ട് ചോദിച്ച് പിള്ളേർ മേടിക്കുമ്പോഴാണ് ഇ ഇതി ഇങ്ങനെൊരു പേരുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ചേട്ടാ അതി തന്നേര അതെ അതെ അവർക്ക് വലിയ എന്താ ചേട്ടാ അതിങ്ങ തന്നേരെ ആ സ്നാ സാധനം ഇ അന്നേരന്ന് പറ നമ്മള് മേടിക്കും. മൂത്താളകൊണ്ട് കഴിഞ്ഞ ദിവസം ബേക്കറി ചെന്നപ്പ ആ പുള്ളി പറഞ്ഞ ചേട്ടാ എനിക്ക് ഡോണറ്റ് വേണന്ന്
ഹലോ
ഇപ്പൊ ഇ
നിങ്ങള് നീ എങ്ങനെയാ ബേക്കറി ഐറ്റംസ് ഒക്കെ തിന്നു
എനിക്ക് കഴിക്കണംന്ന് പക്ഷെ ഹെൽത്ത് കുറച്ച് വീക്ക് ആയത് കൊണ്ട് ഷുഗർ ഒക്കെ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന അങ്ങെ കഴ
എന്നാ പറ്റീടാ അങ്ങനെ ഇത്രയും ചെറുത് ല്
അതെ പി സി യ ഡിയുടെ ഒരു ലക്ഷണൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നായിർന്നു. അപ്പൊ കഴിക്കണ്ട കൊറച്ച് ഇണ്ടക്കൊക്കെ കുറക്കാൻ പറഞ്ഞു
അതെ എന്നാ അങ്ങനെ പ്രശ്നം അത എന്നാ പ്രശ്നം അ
അത് സംഭവം മ്മള് ഞാന് ആദ്യ ചെയ്യന്നെ പെട്ടെന്ന് പഠിത്തൊക്കെ കഴിഞ്ഞപ്പം മതങ്ങൾ നിന്ന അതിന്റെ കൂടെ തന്നെ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോ തടിക്കാൻ തുടങ്ങി അത് പിന്നെ എന്തൊക്കെയോ മെറ്റബോളിക്കലി കുറെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി. അതിന്റെ കത്ത് വന്നതാണ് ഈ ഈ എന്താ റെഗുലർ ആയിട്ട് പീരയഡ്സ് ആവാതിെക്കുന്നതൊക്കെ അതിന് കാരണം പറഞ്ഞത് ഏ വർക്കഔട്ട് ചെയ്യ അതേമാതിരി ഫുഡ ഒക്കെ കുറച്ച് കണ്ട്രോൾ ചെയ്യ അങ്ങനെ
വാർത്തത്, പൊരിച്ചത്, കൊഴുപ്പ്, നെയ്യ്
ആഹ നെയ്യ് കുഴപ്പമില്ല പക്ഷെ ബാക്കിയുള്ള ഈ ബേക്കറി അയിംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറഞ്ഞീണ് പിന്നെ
ഉം നെയ് കൊഴപ്പില്ലന്നല്ല നമുക്ക് ഹ് ഹ്
നെയ്യ്
ഞാന് നെയ്യ് കൊഴപ്പില്ല എന്നാലും നമ്മൾക്ക് ഫാക്ട് കൂടുതല് ഉണ്ടാകും. അപ്പം പീരയഡ്സ് ആവുന്നതിനൊക്കെ കൺണ്ട്രോള് വരാതെ വന്ന് കഴിയുമ്പോ അത് ബുദ്ധിമു റഗുലർ ആകാനൊക്കെ ഒരുപാട് നമുക്ക് ഈ നെയ്യ് ഐറ്റംസ് കൊഴുപ്പ് ഭയങ്കര പാടാണ് ഞ ഇവിടെ ഒരു എനിക്കി ഇവടെ ഒരു കൂട്ടുകാരി കൊച്ചുണ്ട് കൂട്ടാരി കൊച്ച് എന്ന് പറഞ്ഞഞ് കഴിഞ്ഞ അവളി ഞാനീ വയറും വെച്ചോൊക്കെ മുളുമാരെ നടക്കുകൊക്കെ ചെയ്യുമ്പം ചേച്ചി ചേച്ചിന്ന് പറഞ്ഞ് ഓടിയോടി വരുവായിരുന്നു അപ്പ അവക്ക് ഇങ്ങനെ അത്പക്ഷെ ഇതിന് പുറത്ത് ഇങ്ങനെ ചെറിയ പിംമ്പിൾസ് പോലെ വന്ന്
ആ ആ.
ഒരുപാട് വിഷയമായിരുന്നു അവക്ക് ഇങ്ങനെ പീരീഡ്സ് ആവാൻ പാടായിരുന്നു ഒരുപാട് വണ്ണം വെച്ചു. കയ്യും കാലും കഴുത്തും ഈ മുട്ടുംക്കെ കറുത്ത് കറത്ത് ത്ത് വരുവായിരുന്നു. ഉം അങ്ങനെ ബ്ലാക്ക് ഉം ആഹ് ഡാർക്ക് പോലെ വന്നിട്ട് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ.
ഉം ഉം
അപ്പ അങ്ങനെയക്കെ വന്ന് പോയി. പിരിഡ്സ് ആവാതക്കെ വന്ന് ടെസ്റ്റ് ഭയങ്കര സമയത്ത് ഭയങ്കര പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ എങ്കില് ആവൂല. ആകാനില്ല പിന്നെ അങ്ങനെ അവ ടെസ്റ്റും സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വരക്കി അപ്പ നോക്കിയപ്പ ചെറിയ കുരു പോലെ കൊണ്ടോയി ഇതിന്റെ ആരംഭമാണ് അപ്പൊ ഫുഡ് കൺട്രോൾ യ്യണം. യോഗ, മെഡിറ്റേഷൻ എക്സസൈസ്, വ്യായാമം കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓക്ക് ഇരുപത്തിമൂന്ന് വയസ്സാകാണ്ടേ ഉള്ളൂ.
ആണോ ഓഹ് എനിക്ക് ഇത് തൊടക്കംന്നർഞ്ഞാല് എന്റെ ഒരു കസിൻ ചേച്ചി ണ്ട് ചേച്ചി ഇത് ന്റെ ഏഹ് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഹോമില് യ്യ്ന്നതാ അപ്പൊ പുള്ളിക്കാരി പർഞ്ഞു ഇപ്പ തുടക്കാണ് മരുന്ന് ന്നും ട്ക്കണ്ട പകരം ഇത് കൺട്രോൾ യ്ത് കൊണ്ടോയലന്നെ മതിയാകും. ആഹ് വല്യ തായിട്ടൊന്നും വന്ന്ട്ടില്ല തുടക്കാണ് അപ്പൊ ഇപ്പ തന്നെ അത് കൺട്രോൾ യ്ത് പോയാ മതിന്ന്. അതാ പിന്നെ അതെങ്ങനെ ബേക്കറി ഒന്നും യൂസ് യ്യാതായ്. നമ്മളെ ഹെൽത്ത് നോക്കണല്ലോ ഉം അല്ല നാളത്തേക്ക്ള്ള പരിപാടികളൊക്കെ പ്പ തൊടങ്ങിയോ?
ആഹ് നാളത്തെനുള്ള പെരു പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇന്ന് ചെയ്ത് വെക്കത്തില്ല പെരുന്നാൾ അല്ലേ പ്പം. അപ്പ നാളെ തന്നെ.
ഉം
അതക്കെ ചെയ്ത് വെക്കുള്ളു. പിന്നെ എന്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ഞാന് ശകലം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഐറ്റംസ ക്കെ പോളിച്ചരിഞ്ഞ് വെക്കും. രാവിലെ എന്തെങ്കിലും കറി വെക്കാ മേടിച്ചിട്ട് തട്ടി വഴറ്റി ഉണ്ടാക്കിയ മതിയല്ലോ.
ആഹ് ഉം
ഉം അല്ല ഇത്രയും ചെറുപ്പത്തിലെ ഫുഡ് കൺട്രോളിംഗ് ഒക്കെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആഹ് കാര്യം. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്ന് പോയത്കൊണ്ട്
ആഹ്
ഭക്ഷണം കൺട്രോൾ യ്യുന്ന കാര്യം വരുമ്പേ എനിക്ക് ഭയങ്കര കലിയ.
നമ്മളെന്തും തിന്നണം ആഹ് എന്തും തിന്നണം എനിക്ക് ആഹ് ഇതേപോലെ ഒരു ചെറിയൊരു ആക്സിഡന്റ് പോലെ. ആക്സിഡന്റ് ന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയൊരു ആഹ് കാലേൽ ഒരു മുറിവുണ്ടായി.
ആഹ്
കേക്കാവോ?
ആഹ് കേക്കാം. കേക്ക്ന്ന്ണ്ടോ? ഹലോ?
ആഹ് ബ്ലും ചെറ്യേതായിട്ട് കാലിലൊന്ന് ട്ടൈ കെട്ടി കാലിന്റെ കേക്കുന്നുണ്ട് കേക്ക്ണ് ണ്ട്.
ആഹ്
ഹലോ ആഹ് കേക്കാവോ?
ആഹ് കേക്കാം.
കാലേൽ എനിക്ക് ചെർതായിട്ടൊരു മുറിവുണ്ടായി.
ആഹ്
അതരു ടൈല് തട്ടി ഉണ്ടാ രുന്നു ഒരഞ്ച് വർഷം ഞാൻ അയിന്റെ പൊറകേ നടന്നു. ശാരീരികമായി ട്ട് വേറെ ആഹ് യെസ് ഇപ്പഴും അതിന്റെ ഒരു ശകലവും കൂടക്കെ ഉണ്ട്. ശാരീരികമായിട്ടൊരു പ്രശ്നമില്ല ഒര സുഖവുമില്ല ബി പി, ഇല്ല ഷുഗറില്ല, കൊളസ്ട്രോളില്ല, പക്ഷേ ഈ മുറിവ് കരിയത്തില്ല ഭക്ഷണം എന്തേലും കഴിക്കുമ്പം മീ കാലിന് ഭയങ്കര വേദന
ഉം
അങ്ങനെ ഞാനെന്റെ പൊന്നു കുഞ്ഞേ ഒത് ആഹ് പർഞ്ഞോ
എ ആഹ് കാണിച്ചാർന്നോ എന്താ പർഞ്ഞത് ന്നുള്ളതേ തൃലോ
ലോകായ ലോകത്തുള്ള ആശുപത്രിയും, പച്ചമരുന്നും, അങ്ങാടി മരുന്നും, വൈദ്യന്മാരെയും, മൊത്തം കൊണ്ടോയി കാണിച്ചു ആർക്കും ഒന്നും അറിയത്തില്ല ലാസ്റ്റ് പിന്നെ മെർക്കുറി ഇൻഫെക്ഷനാന്നോക്കെ പറഞ് ഇപ്പം ഒരു ഹോസ്പിറ്റലി മെയിൻ ഒരു ഹോസ്പിറ്റലിന്ന് മരുന്നൊക്കെ മേടിച്ച് കഴിച്ച് ചെറിയ സർജറിയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു വിധത്തിലിപ്പ നടക്ക നേരത്തെ നടക്കും നടക്കാഴിക വന്നാലും മുറിവായിട്ടിരുന്നാലും നടക്കണ്ട കാര്യങ്ങൾ നടക്കും ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്യുന്നുണ്ടായിരുന്നു വീണ് പോയായിരുന്നു ബ്ലഡ് കുറഞ്ഞു പോയായിരുന്നു അഞ്ചേ അഞ്ച് പോയന്റ് അഞ്ച് പിന്നെ ബ്ലഡെക്കെ ശരീരത്ത് കേറ്റേണ്ടി വന്നു ക്ഷണം കഴിക്കാതിരുന്നിട്ടെ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാ എനി ക്കീ മുറിവിന് വേദനയും നീരും ഉണ്ടാവുന്നേന്ന് അറിയത്തില്ലായിരുന്നു അതോണ്ട് ഞാന് എറച്ചി കഴിക്കാതെ നോക്കി, മുട്ട കഴിക്കാതെ നോക്കി, പാല് കുടിക്കാതെ നോ ഈ ഏത്തപ്പഴ വർഗ്ഗങ്ങള് കഴിക്കാതെ നോക്കി ഞാന് ഈ ഒരഞ്ചു വർഷം കൊണ്ട് ഭക്ഷണങ്ങള് ഒത്തിരീ ഒഴിവാക്കി ഒഴിവാക്കി പക്ഷേ മരുന്ന് കഴിക്കുന്നത് സ്റ്റിറോയിഡ് ആണ് സ്റ്റിറോയിഡ് കഴിക്കുന്നോണ്ട് ചീർപ്പ് വന്ന് ശരീരത്തിന്
അങ്ങനെ ഭക്ഷണം എനിക്കതുകൊണ്ടുണ്ടല്ലോ ഭക്ഷണം കഴിക്കാനൊരു ഒരോ മനുഷ്യർക്കും ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പൊ നമുക്ക് അതൊരു ഇതാ ഞാൻ സ്വയമേവ വേണ്ടന്ന് വെച്ചാ എന്നോട് എല്ലാരും കഴിക്കാൻ പറയുവായിരുന്നു ആഹ് എന്നോടെല്ലാരും കഴി ക്കണോന്ന് പറയുവായിരുന്ന് എല്ലാം ഇപ്പോ ഹോസ്പിറ്റലി ചെല്ലുമ്പോ എല്ലാരും പറയുന്നെ മുറിവ് പെട്ടെന്ന് കൂടാനും ഇതിനൊക്കെ കരളൊക്കെ മേടിച്ച് കഴിക്കണം പക്ഷെ കരളൊന്നും കഴിക്കത്തില്ല ഒരു കഷ്ണം കഴിക്കുമ്പഴേ കാലിന് വേദനയാ
കഴിക്കുമ്പൊ വേതനയാകൂലേ?
ആഹ് കഴി ശെരിയടാ വെച്ച് വെച്ചെ വെച്ചെ